ഹലോ ആ കേക്കുന്നൊണ്ടെ ആ എന്തൊക്കെയാ ആഹാരവെല്ലാം കഴിച്ചാ ഉച്ചക്ക്
ആ ഭക്ഷണൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാണ്.
ആം മഴയാ വെയിലാ
ഇവിടെ രാവിലെ മൊതല് ചെറിയൊരു മൂടിക്കെട്ടലൊണ്ടായിരുന്നു പക്ഷെ വെയിലുണ്ടായിരുന്നു ഇപ്പൊ വെയിലാണ്. ഇപ്പം മഴ മഴക്കാറൊന്നുല്ല വെയിലാണ്.
ആ ഇവടേയും മഴ രണ്ടു ദിവസയിട്ട് മഴ
ആ ചെലടത്തൊക്കെ മഴയുണ്ടേന്നു പറഞ്ഞു നല്ല മഴയാണ്. മഴക്കാലം പോലെയാണെന്നൊക്കെ.
ഇപ്പായിട്ട് നല്ല മഴ
ആ മഴക്കാലം വന്ന പോലത്തെ മഴയാണെന്നൊക്കെ പറഞ്ഞ്.
ആഹ്
ഉം
പിന്നെ എന്തോന്ന് വിശേഷം വെക്കേഷനായിട്ട് എങ്ങും പോയൊന്നുല്ലേ.
ആ ടൂറൊന്നും പോയില്ല ഉമ്മാന്റെ വീട് ആഹ്. ഉമ്മാന്റെ വീട്ടി പോയി അവിടെ ബീച്ചിന്റെ അടുത്താണ് വീട് അപ്പൊ അവിടെ പോയി രണ്ടീസം നിന്നു പോന്നു.
ആ ബീച്ചിന്റെ അടുത്താണല്ലേ അപ്പൊ ബീച്ചിനായിട്ട് വേറെ പോണ്ട.
ഓ
ങ്ങാ
ഉം ഉം ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണൊക്കെ കഴിച്ച്.
മക്കളൊക്കെ
ആ മക്കളൊക്കെ ഇവിടെ നിക്കുന്ന്.
ആ സ്കൂള് തൊറക്കാനായില്ലേ.
ആ സ്കൂള് തൊറക്കാനായി ഇനിയിപ്പം വലിയ പെരുന്നാളായി. അതിന്റെ എല്ലാ ഇനി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമുക്കു പെരുന്നാക്കുള്ളതും വാങ്ങണം സ്കൂള് തൊറക്കാനുള്ളതിനും വാങ്ങണം. രണ്ടും ഒരുമിച്ച് ഉം ഒരുമിച്ചായി
ആഹ് ഇപ്പഴേ സാധനങ്ങൾക്ക് നല്ല വെലയാന്ന് പറയുന്നെ
ആഹ് അതെ കൊറേ ഓഫറൊ ക്കെണ്ടെങ്കിലും അത് അവര് വാങ്ങുമ്പോ അതിന്റെ ഒപ്പവുള്ള ഓഫറല്ലേ
ആ ദിനംപ്രതി ഇപ്പൊ ഓരോന്നിനും വിലക്കൂടിക്കോണ്ടിരിക്കല്ലേ ആ ആഹ് നമ്മള് വാങ്ങാൻ ചെല്ലുമ്പഴേ അറിയൊള്ളു പിന്നെ വെ എണ്ണ, തേങ്ങ ഇങ്ങനുള്ള സാധനങ്ങക്ക് കൊറച്ചൊന്ന് കുറഞ്ഞപ്പോ വേറെ സാധനങ്ങക്ക് വീണ്ടും കൂടി പാലിന് കൂടി
ഉം
പിന്നെ പെട്രോള്, ഡീസല് ഒരു വട്ടം കൂടി ഇന്നും വീണ്ടും കൂടി
ഉം
ഉം
എല്ലാ ഡ്രസ്സൊക്കെ എടുത്തോ?
ഡ്രസ്സൊന്നും എടുത്തില്ല ആ ഞാൻ ബേങ്ങണം ആ നോക്കി ആ ഞങ്ങളെ വീട്ടിന്റെ അവിടെ ഒരു കടവുണ്ട് അവിടെ ഇങ്ങനെ ചോയിച്ച് അ പ്പോ ബേഗിനെല്ലാം കഴിഞ്ഞ വർഷം അഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്ന ബേഗ് ഇപ്പോ അറുന്നൂറ് എഴുുന്നൂറ് ആ ഒരു റേ ഞ്ചായി
ആഹ്
ഉം
ഉം
ഉം അപ്പൊ ഇങ്ങനെ വാങ്ങണോ വാ ങ്ങണ്ടേ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബാഗ് പ്രശ്നൊന്നും ഇല്ല ആ അപ്പ അത് ഒരു വർഷം കൂടെ പോവും അപ്പ ഇങ്ങനാ ഭയങ്കര വെലയൊക്കെ വെലയല്ലേ? അപ്പൊ വാങ്ങണോ വാങ്ങെണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോയിക്കുണ്
ആഹ്
ആഹ്
ഉം
ആഹ് അവിടെ വാ മക്കക്കൊക്കെ വാങ്ങിച്ചാ?
അവർക്കും ബാഗൊക്കെ വാങ്ങിച്ച്ണ്ട് ഇനി നോട്ട് ബുക്ക് ഒരാള് പുതിയ സ്കൂളിൽ ചേർത്ത് അപ്പ അവന് യൂണിഫോം എടുത്തടിക്കണം ബുക്ക് ബുക്കൊക്കെ ഇനി നോട്ട് ബുക്ക് വാങ്ങണം അങ്ങനൊള്ളതൊള്ളൂ പിന്നെ പെരുന്നാക്ക് ഡ്രസ്സ് ചെറിയ പെരുന്നാക്ക് എടുത്തത്ണ്ട് അപ്പൊ എടുക്കണില്ലാ വിചാരിച്ചിട്ടാ
ആഹ് ഞാനും ഡ്രസ്സ് ആഹ് പിന്നെ രണ്ടു പേർക്കും സ്കൂൾ തൊറപ്പിനാക്കാംന്ന് വിചാരിച്ചു ഏതെങ്കിലും ഒന്നിനെടുക്കുന്നതേ ഒള്ളേ എന്നി ട്ട് രണ്ടും കൂടങ്ങ്ടാ രണ്ടിനും കൂടങ്ങ് ഇടാന്ന് വിചാരിച്ച്
ആഹ് പിന്നെ അത് ലോ ക്കൊ ഒരുമിച്ചാവോണ്ട് നല്ല എടങ്ങേറാ
ആഹ് അതേനെ ഒരുമിച്ചായേക്കൊണ്ട് നല്ല ചെലവൊണ്ട്
ആഹ് ഇപ്പൊ നല്ല ബുദ്ധിമുട്ടാ വാങ്ങണെങ്കില് രണ്ട് ഒന്നിച്ചാവോണ്ട് ഇപ്പൊ പിന്നെ വീട് പണിക്ക് തറ പണിയൊക്കെപ്പാടായിട്ട് മൊത്തത്തില് ടൈറ്റാണ് വീടിന് വേണ്ടി തറപ്പണി കഴിഞ്ഞ്
ആഹ വീട് വീട്ടിന് പണി നടക്കുന്നല്ലേ
ഉം അപ്പൊ വീട് പണീന്റെ സാധനങ്ങള് അതില് മേലെണ്
ആഹ് വീട് പണിക്കെല്ലാം നല്ല വെലയാണ് ഇപ്പൊ എന്റെ അനിയത്തിം വീട് വെച്ചോണ്ടിക്കുന്ന് അവര് ഉദ്ദേശിച്ച ബഡ്ജറ്റിലൊന്നും നിന്നില്ല അയിനേക്കാലും കൊറേ പൈസ അധികവായി
ഉം ഉം ഇങ്ങനത്തെ തറയൊള് ഇപ്പ ഇടുന്നെ അതന്നെ കല്ലിനൊക്കെ നല്ല റേറ്റാ എന്തിനം പ്രതി കൂടീങ്ങോണ്ടിക്കല്ലേ
ആഹ് അതന്നെ കൂടിക്കോണ്ടിരിക്കാണ് ആഹ് ഇവ ര് ആഹ് ഈ ഈ മാസം ലാസ്റ്റ് താമസവാ ഉദ്ദേശ്ചേനേക്കാളം നല്ല പൈസ് ആയന്ന് പറഞ്ഞ്
ആഹ്
ഉം നിങ്ങളെല്ലാം തറേന്ന് പറീമ്പോ ടൈലിട്ടണാ അതെയാ അടിസ്ഥാനം കെ ട്ട്യേതേ ഉള്ളാ
ആഹ് അടിത്തറ നമ്മള് വീടിന് ഫസ്റ്റ് തൊ തൊടങ്ങുവല്ലേ അവിടെ തറ കെട്ടാന്നാ പറയാ
ആഹ് തറയിട്ട് നമ്മള് ആഹ് അടിസ്ഥാനം കെട്ടുകാന്നിങ്ങനറി
ആഹ് ഇവിടെ തറാന്ന് പറയും ഉം അപ്പൊ അതാ ആഹ് അത് ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളത് കെടക്കണു
ആഹ്- ആഹ് ആഹ് അപ്പഴേ ഇനി ചെലവുകളുണ്ട് മുമ്പോട്ട് നല്ലെ ആഹ് ഉം വി എവിടാ വീടിനടുത്ത് തന്നെ അതേ കൊറച്ച് മാറിയാ
ഏഹ്
വീടിന്റെ അടുത്ത് ഇപ്പൊ താമസിക്കുന്നന്റെ അടുത്താ അവിടന്ന്
ആഹ് ഞങ്ങള് തറവാട് വീട്ടിനാണ് താമസിക്കണെ അതിന്റെ തൊട്ട് തന്നെ
ആഹ്
ഉം അതിന്റെ തൊട്ടന്നെ
ആഹ് എങ്ങനാ ഇത് ആഹ് ഇത് കോൺട്രാക്ട് വർക്കാ കൊടുത്തത് ദിവസ കൂലിക്കാ കൊടുത്തത്
ഏഹ് ദിവസക്കൂലി അല്ല അങ്ങനെ കരാറായിട്ട് ആഹ് കരാറ്ന്ന് പറയുന്നന്നെ കോണ്ടട്രാക്ടർ വർക്കന്നെ ദിവസകൂല്യല്ല. ഇവിടെ കരാറ് കരാറ് കൊടുക്കാന്ന് പറയും. അവര് ഇത്ര രൂപാന്ന് പറഞ്ഞിട്ട്.
ആഹ് അതന്നെ ഇവിടെ അങ്ങനെന്നെ അത് കോൺട്രാക്ടറോട്. ന്ന് പറയാ അപ്പ നമ്മള് ഫുള്ള് ചെയ്ത് തരണേന് ഇത്ര പൈസ എന്ന് പറയുമ്പോ അവരെല്ലാം. ച്
ഉം ആഹ് ആഹ് ആ പൈസ കൊടുത്താ മതി അവര് ആദ്യ ഒരു തുക പറയും.
ആഹ്
അതിനനുസരിച്ച് ദിവസ കൂലി ആവുമ്പോ നമ്മള് ദിവസത്തിന ആ കൂലി കൊടുക്കണം. എത്ര ദിവസണേലും ആഹ് കൂലി ആഹ് എത്ര ദിവസം വരുന്നെച്ചെങ്കി.
ചെയ്യത്തില്ല അനങ്ങി അനങ്ങി നിക്കും ദിവസ കൂലിയാണെങ്കി വലുതായിട്ട് പണി ചെയ്യത്തില്ല.
ആഹ് ആഹ് കൂലിക്ക് കൂലി ഡെയിലി കൊടുക്കേണ്ടി വരും എത്ര ദിവസാണെങ്കിലും.
ഉം
ഉം
ആഹാ അങ്ങനെന്നാലും സാധനങ്ങളൊക്കെ. വാങ്ങാൻ പോകുമ്പ നമ്മളും കൂടെ ഒന്നേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അതിനും കൂടെ ഒരു ഒരു മേൽനോ
ആഹ് സാധനം നമ്മള് വാങ്ങിച്ച് തന്നെയാ സാധനങ്ങള് നമ്മള് വാങ്ങിച്ച് കൊടുക്കുക അവര് പണി മാത്രേ ഉള്ളൂ പണി മാത്രവേ അവർക്ക് അങ്ങനെ
ഓ സാധനങ്ങളെല്ലാം നിങ്ങള് എടുത്ത് കൊടുക്കുവല്ലേ
അവരെടുക്കുവാ
ഉം
നീ ഉം മേലക്കുള്ളത് അതുപോലെ അവരെക്കൊണ്ട് മൊത്ത ചെയിക്കണ സാധനം നമുക്ക് ഇഷ്ടമുള്ളത് പോയി എടു ക്കാവുന്നുണ്ടല്ലോ അങ്ങനെ പോയി എടുക്കണം ഉം
ഉ ഒരു നിലയാ രണ്ട് നിലായായിട്ടാ വെക്കുന്നത്
ഏ ഈ ഒന്നും തീരുമാനിച്ചിട്ടില്ല ചെലപ്പോ മാ ഒരു നില ചെറിയ വീടാണ് അപ്പൊ രണ്ട് നെല വേണ്ടി വരും സൗകര്യം വേണെങ്കില്
ആഹ് മക്കളൊക്കെ രണ്ട് പേരുണ്ടെങ്കി കൊറച്ച് റൂമുകളൊക്കെ അവർക്ക് അവര് കൊറച്ചുകൂടെ വലുതാവുമ്പോഴും നമ്മൾ അതിന്റെ ഇത് അറിയൂള്ളൂ
ആഹ് പിന്നെ അത്യാവശ്യം ഉ ചെറി വലിയ പെരയും നല്ലൊരു വന്നു നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വീടാണ് അപ്പൊ അതിന്റെ മുകൾക്കും
ആഹ് അക അകത്തൂടെ സ്റ്റെയർ വെച്ചാ ലല്ലേ നമുക്ക് പിന്നീടായാലും മുകളിൽ വെക്കണോന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റും
അല്ല അകത്തുന്ന് സ്റ്റെയറ് ഇവിടൊക്കെ വെക്കല്
ആഹ് തന്നെല്ലേ പക്ഷേ പക്ഷെ ഞങ്ങളെ ഇവിടെയൊക്കെ അകത്തും പുറത്തും വെക്കും ഇപ്പ കൂടുതല് വീടുകളിലും അക ത്തൂടെയാണ് വെക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു റൂമിന്റെ ആവശ്യം വരുന്നെങ്കിൽ പിന്നെ പാടില്ലല്ലോ അങ്ങ് കെട്ടിയാ മതി
ആഹ് ആഹ്
ഉം ഞങ്ങളെയൊക്കെ പഴയ വീടാണ് ഞങ്ങളെയൊക്കെ ഉമ്മ ഇവിടെ അവിടെയൊക്കെ എല്ലാ പുറത്തു കൂടെയാണ് സ്റ്റെയർ എല്ലാം
ആഹ് ആ ഇപ്പൊ കൊറച്ച് വർഷങ്ങളായിട്ട് പുറത്ത് വെക്കല് കുറവാ
ആഹ് പുറത്ത് വെക്കലങ്ങ് കൊ കൊറവാണ് ആദ്യവൊക്കെ ഇങ്ങനെ അകത്തൂടെ സ്റ്റയറ് കാണുമ്പൊ എനിക്കിങ്ങനെ ഒന്ന് അയ്യോ അക ത്തൂടെ സ്റ്റെയറോ ഞങ്ങള് അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ കാണണ മൊ ത്തം പുറത്തൂടെ ഉള്ള സ്റ്റേറല്ലാണ് ഇപ്പോഴ പിന്നെ കണ്ട കണ്ടപ്പോ പൊറത്ത് വെക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും
ഇവിടെ ഈ ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ ഇപ്പോ അകത്ത് തന്നെയാണ് വെക്കല് ഞാന് എനിക്ക് ബുദ്ധി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല പൊറത്ത് വെച്ചത്
കണ്ടിട്ടില്ല അല്ലയോ പക്ഷെ എന്റെ വീടൊക്കെ എന്ന് വെച്ചാ ഞാൻ ജനിച്ച് വളർന്ന വീടെല്ലാം പുറത്തൂടെയാണ് ഇവിടെ അടുത്തുള്ള എല്ലാ വീടുകളിലും പുറത്തൂടെയാണ് ഇപ്പൊ വെച്ച് പറഞ്ഞാ ഞങ്ങൾക്ക് ആഹ് വീട് ഇപ്പൊ വീട് വെച്ച് ഞങ്ങളെ ഇപ്പൊ ഒരു അഞ്ചാറ് വർഷം അതെല്ലാം അകത്തൂടെയാണ്
ആഹ് അതാ അതെ പിന്നെ ഒരു വീടൊക്കെ ആയി കിട്ടണേങ്കില് ഇപ്പൊ കൊറച്ച് പണിയാ
ആഹ് ശെരിയ ഇപ്പൊ പണിയാണ് ഞങ്ങള് വീട് വെച്ച് കൊറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓരോ സാനങ്ങക്കും ഇങ്ങനെ വെല കൂടിയത് ഞങ്ങള് രക്ഷപ്പെട്ട അന്ന് പയിനഞ്ച് ലക്ഷത്തിന് ച്ച വീടെല്ലാം ഇപ്പൊ ഇരട്ടി പൈസ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ വേണം എല്ലാ സാനങ്ങളും എല നോക്കും
ഒരു നെലയാണോ
ആഹ് ഞങ്ങളും താഴെ രണ്ട് റൂമ് അ ചെ പിന്നെ മുകളില് ഒരു റൂമ് ഹാള് ചെ സിറ്റ്ഔട്ട്. താഴെ പിന്നെ രണ്ട് റൂമ് ഹാള് സിറ്റ്ഔട്ട് അടുക്കള
ഉം എത്ര മക്കളുണ്ട്
ആഹ് രണ്ടു പേരുണ്ട് ഒരാള് ഇനി രണ്ടാം ക്ലാസ്സില് ആഹ് മൂത്തത് മോ ഇനി രണ്ടാം ക്ലാസില് മോള് ഇനി എൽ കെജില് ആഹ് അവിടെ അവിടെ രണ്ടുപേരില്ലേ
എനിക്ക് മൂന്ന് പേരുണ്ട് രണ്ട് ആൺകുട്ട്യേളും ഒരു ചെറുത് പെണ്ണാണ് അവള് യുകെജിയാണ്
ആഹ് യുകെജി ആഹ്
മൂത്തത് രണ്ടാക്കുട്ട്യേളാ
ഓ അവരൊക്കെ ഏത് ക്ലാസ്സായി
അവര് മൂത്ത ആള് പോ ഇനി പത്താം ക്ലാസ് ഇനി ഇപ്പൊ ജയിച്ചത് പത്താം ക്ലാസ്ക്ക് രണ്ടാമത്തൊന് ഇനി എട്ടില് എട്ടില് ജയിച്ചു
ആഹ് ഇനി എട്ടില് ആഏ അപ്പൊ മോളൊന്ന് ലേറ്റായിട്ടാണ് വന്നത്
ഓ യെസ് മറ്റൊരു വേഗ അടുത്തടുത്തായി അവള് കൊറച്ച് ലേറ്റായി ആഹ് ഓളാവൊണ്ട് കൊർച്ച് ആങ്ങളാരൊക്കെ വലുതാവട്ടെ വിചാരിച്ച് ഉം അവളെനോക്കണ്ടേ
ഉം
ഉം